അസ്ലലാമു അലൈക്കും
വലൈക്കും സലാം
എന്താ പേര്? സുഖാണ് അങ്ങനെ പോണ് പിന്നെ എന്തൊക്കെ ആഹാ നല്ല മഴയാണ് ഇവടെ
ആഹ് നല്ല മഴയാണ്
ആഹ് ചായെം കടീം ക്കായോ?
ഇതാപ്പു കടി ആയിക്ക്ണ്
ആഹ് എ എന്താണ് കടി?
കടി പുട്ടുണ്ടാക്കി
ഏ കറി എന്താ?
കറി ഇറച്ചിക്കറി ണ്ട്, ചിക്കൻ ണ്ടേ
ആഹ ആഹാ ആഹാ ആഹാ ആഹാ ഇത് എവിടേണ് സ്ഥല എവിടേണ് സ്ഥലം?
ആഹാ അതൊന്നും പറയാൻ പാടില്ല
ഏ പിന്നെ എന്തൊക്കെ, എത്ര മക്കളാ?
മൂന്നാള്
ഏ എന്ത് കുട്ട്യാളാ?
രണ് അങ്ങനെ കൊണ്ടേയ്ക്ക രണ്ട് ആണ് ഒരു പെണ്ണും
ആഹ് ആഹ് ആ ഹസ്ബന്റോ നാട്ടിലാ
വന്ന്ക്ക്ണ് ഇപ്പൊ വന്ന് പോവാന് ആയി
ആഹ ആഹ് ആഹ ആൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
ഞങ്ങളന്നെ ഉള്ളൂ
ആഹ് വേറെന്ന താമസിക്കാവുംല്ലേ
ഉം ഉം
ഉം ഉം പിന്നെ എന്തൊക്കെയ എന്തൊക്കെ സ്പെഷ്യല് ഇണ്ടാക്കും? ഉച്ചക്ക് എന്താന്ന് ഇണ്ടാക്ക്ണ് സ്പെഷ്യല്?
ഇല്ല അതൊന്നും ആയിട്ടില്ല്യ
ആഹ് ആഹ് ആഹ് അതല്ലേടാ നമ്മൾ തീരുമാനിക്കുവല്ലോ ഇന്ന് ഇന്ത് ഇത് തീരുമാനിക്ക് ഇന്നലെന്തായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ചായിരുന്നു ആറ് ശനിയാഴ്ച ഇപ്പ ലീവുള്ള ദിവസങ്ങളില് പുള്ളേരക്കില് ആഹ് ഞങ്ങക്ക് ലീവുള്ള ദിവസങ്ങള് പിള്ളേർക്ക് ലീവുള്ള ദിവസങ്ങളാ സ്പെഷ്യല് ഉണ്ടാക്കല്
ആഹ് ഇവിടെ അങ് ഞാ ണ്ടാക്കി ഇന്നലെ
ഉം
ഇന്നലെ അങ്ങനെയല്ലേ ഇന്നലെ ഞാൻ കുത്തുബൈത്തേന്ന് രാത്രി
ആഹാ ആഹാ ആഹാ
അപ്പൊ അത് കാരണം കൊറെ ബാക്കിയായ്
ഏ അത് ഫുഡ് കൊറേ ബാക്കി ണ്ടാവും അതോണ്ട് കൊറേ പണിക്ക് ആക്കാവും
പണിക്കാക്കാണ് ണ്ട് ന്ന് പറഞ്ഞിട്ട് കാര്യംയില്ല പണിക്കാരും ണ്ടായിരുന്നേ ഉം ഉം അപ്പൊ റസ്റ്റ് എടുത് വീട് പണി കെഴിഞ്ഞിട്ട് കൊറെ ആയിക്ക്ണ് ആറ് ഏഴ് കൊല്ലായിക്ക്ണ് മുറ്റം ഇങ്ങട്ട് കെട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കെട്ടിയിര്ന്ന് പക്ഷെ അത് മേലൊക്കെ പടവ് മൂന്ന് വരി കല്ല് നമ്മള് പട് മേലോട്ട തേയ്ക്കൊല്ലാ അപ്പൊ തേപ്പേരുണ്ടായിരുന്നു മഴ ഇല്ലാത്തപ്പോഴാണ് അവര് വര്യേ
അതെ ആഹ ആഹ ശരിയാണ് ന്നലെ മഴ കൊറവായിരുന്ന്.
ആഹാ ന്നലെ നല്ല വെയിലേര്ന്ന്
ആഹ് ആഹ് ഇന്ന് നല്ല രാവിലത്തെന്നെ മഴ ആഹ് ന്ന് രാവിൽ തെന്നെ നല്ല മഴ
ആഹ ന്ന് രാവ്ൽതെന്നെ മഴ ത് നല്ല വെള്ളള്ളമയീം
ആഹ് ഈ പണിക്കാർക്ക് ന്തണ് ചെലവ്ണ്ടാവേക്കു ല്ലെ
ആഹ അവർക്ക് കഞ്ഞി വേണം നന്നേക്ക് കാൽ ചായ പിന്നെ കഞ്ഞി പിന്നെ ചോറ് പിന്നെ വൈകുന്നേരം ചായ
മ് മ് മ് മുറ്റത്തെ ന്താ കട്ടടാള്ള തീര്മാനം ണ്ടാ
എൻ ഇപ്ര്രാവശ്യട്ണില്യ ഇപ്ര്രാവശ്യം ബട്ജറ്റൊക്കെ കഴിഞ്ഞിക്ണ്
ആഹ നാട്ടില് വന്നാ തന്നെ ചെലവാണല്ലോ
ആഹ് വന്നേയ്ക്ക് തൊട്ത്യതേനി പെയിന്റിങ്ങാര്ട്ടൊ അവര് അറുപത്തൊമ്പത് അറുപത്തഞ്ചാളറ്റെ അയ്ക്ണ്
ഏഹ് അത്ര വല്യ പെയിന്റിംഗ് ണ്ടായിന്യോ
ആഹ പൈന്റിങൊക്കെ ണ്ടായിര്ന്നു മോളെ എട്ത്താലും ട്ത്താലും പോവാത്ത പോയി പൊർത്ത്ക്കാക്കാൻ തോന്നും പണിക്കാരെ
ഈ പെയിന്റിംഗ് പണി സംഭവം നമ്മള് സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത ഈ ഭാഗത്ത ആഹ ഭാഗത്ന്ന് ആ ഭാഗത് ങ്ങനെ വൽച്ടെണ്ടി വരും
പ്രൈമർ അടിച്ചിട്ട്ണ്ടായിര്ന്നൊള്ളു അപൊ പൈന്റ് അങ്ങനെ പ്രൈമറട്ച്ങ്ങാണ്ട് കേറിര്ന്നേന്നു പിന്നെ അടിച്ചിട്ടുണ്ടായിര്ന്നില്ല ന്നാലും വൃത് ണ്ടേനും പഷെ ത് അപ്പൊ ന്ന് പെയിന്റ്ട്ച്ചാണ് പെയിന്റ് വന്നന്ന് നോമ്പ് പതിനേയ്നേ വന്നെ നോപ്പ് പെര്ന്നാൾ കഴിഞ്ഞേക്ക് പെയിന്റിങ്ങാരാട് വര്ലൊട്ങ്ങി പിന്ന അവർതാണ്ട് കൈഞ്ഞി ഏഴുമണിന്റെ മുന്നെ തന്നെ ബേക്ക് ബാഗഗം സീറ്റ് ടാണ്ട കൊർച്ച സീറ്റെർക്കി സീറ്റ്ട്ട് അത് കൈഞ്ഞി ങ്ങാണ്ട് പിന്നെ മുറ്റം കെട്ട ആൾ വന്ന് അത് കഴിഞ്ഞപ്പോത് തേപേര് വന്ന് എന്നും പണിയന്നെ മോളെ
ഏഹ് ആഹ് ഫു ണ്ടാക്കലു ആണ്ല്ലേ പെരീക്കൊന്ന് ന്ന്ക്കാൻ പോവാ പറ്റിട്ടുണ്ടാഉല്ലല്ലേ
പോയിക്ക രണ്ടീസന്നാലും
ആഹ പിന്നെസ്ബന്റും ആഹ് ബന്റ്മാര് നാട്ടില് വരുമ്പോള് പിന്നെ പോകാൻ പറ്റൂലല്ലോ
ന്നാലെ ഞാൻ രണ്ടീസം പോയ് കുട്യേക്ക് എല്ലാരും പോണ്ണ്ട് അപ്പൊ കു ട്ട്യേക്ക് എങ്ങട്ടെങ്കിലു പോവാഞ്ഞിട്ട് പൊർത്യേട് ഞാൻ ല്ലാതെ അവര് പോവൂല്ല്യ
ആഹ് അവർക്ക് ങ്ങനെ മ്മായിട്ട് പോവാ പോവാ പോവാ ന്നുള്ള ആ ഒരു സംസാരം തന്നെ ണ്ടാവുള്ളൂ ഏട്ക്കേലൊക്കെ ടൂറൊക്കായിട്ട് പോവോ
ടൂറ് പോയിക്കണ് കൊറേ സ്ഥലം പോയിക്കണ ഇപ്രാവശ്യം വന്നിട്ട് വന്നൈക്ക്ന് കാറെട്ത്ത് ഞങ്ങൾ മൂന്ന് എല്ലാരും കൂടി വണ്ടി ബേക്ക് മാത്ര ണ്ടായിരുന്നൊള്ളുവെടെ അപ്പൊ വന്നേയ്ക്കന്നെ ഒരു സെക്കനെന്റ് ട്ത്
മ് മ് മ്
അപ്പൊ പിന്നെ ന്നാ പിന്നെ ല്ലോട്ത്തും പോകുമ്പോ അവരിം കൊണ്ടോാവല്ലോ മറ്റെ ല് ഞങ്ങൾ രണ്ടാക്കും ചെറ്തിനും കൂടി പോവാൻ പറ്റുള്ളൂ അവടെ തറവാട്ടിനേക്കാ ക്കി കൊട്ക്കും അതൊരു സ ഞമ്മക്കുംപിന്നെ ഒരു സങ്കടം തന്നെ നേരം വെക്യാലു തന്നെ അവരെറ്റിങ്ങള് അവിടെ ന്ന്ക്കുമ്പോ നേരം വെക്യാലു വര് അവർക്കും തന്നെ നമ്മള് വന്നിട്ടില്ലാന്ന്റിമ്പോ ഒര് ദേശ്യോ തൊക്കെ ണ്ടാവും അപ പിന്നെ അമ്മളെ വണ്ടി പിന്നെ അമ്മളെ മക്കളായ്ട്ട മ്മക്കാട് പോയാ പിന്നെ എപ്പ നേരം ബെക്യാലും കൊയപ്പല്ലല്ലോ
എത്രായി സെകനെൻഡ് വണ്ട്യേട്ക്കാന്
അധികൊന്നായിട്ടില്ല ഒന്നരക്കെട്ത്തേന്
ആഹ് ഏതാണ് വണ്ടി
ഏതാണ് പേര് എന്താണ് അൾട്ടോ.
ആഹ് അത് മതിയല്ലോ ഫാമിലിക്ക് പോവാന്
ആഹ് അത് കൊടുത്ത് പോവാനായപ്പോത്തിന് കൊടുക്കലും കഴിഞ്ഞിക്ണ്-
കൊടുക്കലുംകഴിഞ്ഞാ ആഹ ആഹ് ആഹ് ആഹ് റെൻണ്ടിനെടുത്ത് റെണ്ടിനടുത്ത തല്ലല്ലോ? ഇതക്കെ ആഹ് അപ്പ പിന്നെ കൊടുത്തഴിഞ്ഞാ പിന്നെ ആറേറ്റിൽ പിന്നെഅടുത്ത പ്രാവശ്യം വരുമ്പൊ കിട്ടോ അന്റെ വീട്ടി - രെ കൊണ്ടോയി നിർത്തി കൂടായിരുന്ന
അവിടെ അവര്പ്പ ഇറക്കിട്ടുണ്ട് ഒമ്പത് ഒമ്പത് ലക്ഷത്തിന് കാറ്
ഏ
ആങ്ങള വരുന്നതിന് മുന്നേ തന്നെ അവന് പുതിയതിൽ ലെറക്കീക്ക്ണ്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ അവിടെന്നും നിർത്താൻ പറ്റൂല
ആഹ അയ്ന്റെ ആവശ്യന്നുല്ല ഇൻഷാഅല്ലാഹ് അത്രഉള്ളതല്ലോനിക്കാ
അപ്പൊ അപ്പൊ ഇതാന്നുണ്ടെങ്കിൽ ഉയരം കൊറവാണ് ഇവർക്ക് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അൾട്ടാവുമ്പള് ആ ഇല്ല അധികം തടിയൊന്നുല്ല പക്ഷെ നമക്ക് ഇരിക്കുമ്പോളും കേറുമ്പോ ഒരു ബുദ്ധിമുട്ടാണെന്ന്
ആഹ് അതങ്ങതന്നെ അയ്ന്റെഹസ്ബൻന്റ് പറയും
എടുക്കണോ അടുത്ത പ്രവശ്യം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അ ശരി അല്ലാടി മുറ്റൊക്കെ ഇട്ട പ്പൊ പെര സൂപ്പർ ആയിട്ടുണ്ടാവുവല്ലോ പെയിന്റടിഇതൊക്കെ
ആഹ് പെയിന്റടി അതൊക്കെ കഴിഞ്ഞിക്ക്ണ്
ആഹ് ആഹ് ചെറിയ കുട്ടിക്ക് ചെറിയ കുട്ടികള് ണ്ടങ്കിലാണ് ചുമര്മാക്കെ വരക്ക ചെറുതിന് എത്രായി?
അവനിക്ക് ആറുവയസ്സ്
ആഹ അപ്പൊ പിന്നെആ വരന്റെ പ്രായം കഴിഞ്ഞുവിട്ട്ക്ണ്
ആ വര കഴിഞ്ഞാലുഅവർക്ക് അവിട അത് ഇതുവാക്കുന്നൊക്കെ പണി തന്നെയാണ് കളർണ്ടായൽ കളറോണ്ട് ആക്കല ന്നെ പണി
ഉം മൂത്തട്ടിക്ക് എത്ര വയസ്സായി?
അവനിക്ക് പതിമൂന്ന്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോണ്ലേ?
ഉ
ഉ ഇവര് പിള്ളെരൊക്കെ നീച്ചാ നീച്ചാ?
ഇതാ ചെറുതെണീച്ച്ക്ക്ണ അവന് നാത്തൂന്റെ പെട്ടെന്ന് നാത്തൂ ന്റെമാക്ക് നെഞ്ച് വേദന ണ്ടായി ഓപ്റഷൻ കഴിഞ്ഞ് അപ്പൊ ഇന്നലെ ഞങ്ങള് പോണംന്ന് വിചാരിച്ചതാ പണി പണിക്കാര് പോയേന്റെഷം
ആഹ്
അപ്പൊ പിന്നെ ഇന്നലെ പോയിറ്റില്ല അപ്പൊ ഇന്ന് നേരം വെളുത്തേക്കാ നീച്ചു പോന്നങ്ങാണ്ട് ചോയിക്കാ വെജാത്ത ആളര്‌ത്തേക്ക് പോണില്ലേന്ന്
ആഹ് ഓനപ്പോ പോകുച്ചു കാത്ത് ക്കാ ഇങ്ങള്
ആഹ് അപ്പൊ സ്കൂള് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാലും വിളിച്ചാലും ണീച്ച് വരൂല്ലേ?
ആഹ മദ്രസിക്ക് പോണില്ല്യേ?
ഇല്ല ഇവര് പ്രൈവറ്റിലാ രണ്ടും കൂടിയാണേ
ആഹ സ്കൂൾ മദ്റസുണ്ടാകും സെപ്പറേറ്റ് വേറെ ചേർത്തിട്ടണ്ടാവില്ലേകാര ല്ലെ?
ചേർക്ക അവിടെ എടുത്തില്ലോടോ അത് കാരണം കുടുങ്ങി ഒള്ളെ പൈസൊക്കെ പാട അതിന് കൊടുക്കണം ബസിന് തന്നെയുണ്ട് ആയിരത്തി അയിമ്പത് ഒരാൾക്ക്-
ആഹ് മൂന്നാൾക്ക് വാണ്ടിയാ
ഏയ് മൂന്നാൾ- വേണം അതൊന്ന് അവര് പോണേന്റെ മുന്നെ ഒന്ന് പോയിട്ട് പറയണം ഒന്ന് കൊറച്ച് തരാന് മൂന്നാളില്ലേ
ആ മൂന്നാളവുമ്പോ കൊറച്ചു തരുമല്ലോ
ആ ചെറുതിനെ ഞങ്ങളിവിടെ ഗവൺമെന്റില് ചേർത്തിന്നത് അപ്പൊ ഇപ്രാവശ്യം- പിന്നെ ഇവിടുന്ന് വെട്ടിങ്ങാണ്ട് അങ്ങട്ടാക്കി അപ്പൊ അഡ്വാൻസ് ഒരു പത്തുള്ളത് ആറാക്കി തന്ന്
ഏതാ സ്കൂള് സ്കൂള് പേരെന്താ
ഈ സ്കൂൾ ഞങ്ങളെ ഇവിടെ തന്നെയാണ് പൈപ്പ് ലൈൻന്ന് പറയും
ആ സ്ഥലോ സ്കൂളിന്റെ സ്ഥലത്തിന്റെ പേര്
അവിടെത്തന്നെ
ആഹ് ആഹ് ആഹ് അത് ശരി
ഉം
ഉം അങ്ങനല്ലേ അപ്പൊ മൂന്നാക്ക് ഫീസ് ഫീയും ഒരുപാട് വേണ്ടിരുല്ലേ
ആ ഫീസ്സൊക്കെ ഇപ്പ തന്നെ വിട്ടിക്കണ് ഒരാൾക്ക് മൂവായിര ഓരടെ ഗഡു മൂവായിരം ആണ് ഏഴ് ആറ് ഗഡു ഏഴ് ഒക്കെ ഒക്കെ ഉണ്ട് ഈപ്രാവവശ്യം
ആഹ് ആ അത് അത്രയും നല്ല രീതിയുള്ള സ്കൂളാ തോന്നണ് ഏഴ് കിടക്കുണ്ടല്ല ചേലെ സ്കൂൾ നാല് ഗെടുയൊക്കെയല്ലേ ഒണ്ടാവാത്
ഇന്നല്ല ആറോ ഗഡുയൊക്കെ ഉണ്ട് ഒരു ഒന്ന് രണ്ടായിരം ഒണ്ട് അങ്ങനെ ആറും ഗെടും ഒണ്ട്
ആ അങ്ങനെ മൂന്നാക്കും ചെല്ലണ്ടേ
പിന്നെ
ആ ഉം മൂത്താള് എത്രലിലാണ് എട്ടിലോ ഒൻപതിലോ
ഏഴില് ഇപ്രാവശ്യം ഏഴില് ഞാൻ- ഇപ്രാവശ്യം അവരോട് പറഞ്ഞിക്കണ് നിങ്ങള് കൊറച്ച് പൈസ അടച്ചിടണം അല്ലെങ്കിൽ എനിക്ക് ഇത് എന്നും പൈസ അയക്കുമ്പോ അത് ഇവർക്ക് കൊടു- കൊടുത്ത പിന്നെ നമുക്ക് ചെലവിന് ഉണ്ടാവൂല അപ്പൊ എന്നോട് പറയും നിനക്ക് എത്ര കിട്ടിയാലും തെകയുലാ
അപ്പൊ വ എങ്ങനല്ല ഒരു മാസം ഓരോ നാട്ടിലുണ്ടാവുമ്പോ ഓനെകൊണ്ട്‌ ഫീ അടപ്പിക്കാ- ഒക്കെ ചെയ്യിപ്പിക്കാം ആ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓര്ക്കു അതിന്റെ ചെലവറിയുള്ളൂ പിന്നെ കുട്ടിയൊക്കെ അസുഖം വരില് അതിനൊക്കെയ ഇഷ്ടം പോലെ പൈസ-
അതീ- അതിപ്പോ അവര് വന്നാൽ പിന്നെ സോക്കോടന്നും നേരം ഉണ്ടാവൂല്ല പോയാലാണ് സോക്കോട് ഉണ്ടാവുന്നെ
ആഹ് ശരിയാണത്
ആ ഇപ്പൊ വന്നപ്പോ സ്കൂളിൽ പൂട്ടിയ സമയത്തലാണ്ട് വന്നത് അപ്പൊ ഫീസൊന്നും കൊടുക്കലില്ലല്ലോ
ആഹ് ആഹ് ആഹ് ആ ഹ് ആഹ്
ഇന്നാളി ഇന്നാളി കണ്ടമാനം പൈസ ആയി ഇന്നലെ രാവിലെ മിഞ്ഞാന്ന് രാവിലെ പത്ത് റുപ്യാ എടുത്തിട്ട് എന്നോട് പറഞ്ഞ് ഒന്നുയില്ല എനിക്ക് രാവിലെ പോന്നു ആ പത്ത് മുന്നൂറു പ്യ ഉള്ളൂന്ന് പറഞ്ഞു
അപ്പം പറഞ് ഇത് തന്നെയാണ് ചെലവ് ഇങ്ങനെ തന്നെയാണ് ചെലവ് അപ്പ എന്നോട് അ ഞാൻ ഇത് ആര്ക്കാടി കൊടുത്തു ആര് ക്കാടി കൊടുത്തത് എന്ന് ചോദിക്കും എന്നോട് അപ്പൊ കാണിച്ചു തരാം
ഉം
അവിടൊക്കെയാണ് അവസ്ഥ നമ്മളെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്
ഉം അത് തന്നെ അത് നല്ലത് എന്താ എത്ര കിട്ടിയാല് തെകയൂല
ച് എത്ര കിട്ടിയാലും ഞമ്മക്കൊന്നും തെകയൂല നമ്മക്കല്ല എല്ലാരും അവസ്ഥയാണ് പണികാർക്കൊക്കെ നല്ല കൂലി ഉണ്ടായിന് ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് പണിക്കാരക്
കൂലിയുണ്ട് പക്ഷെ അവർക്ക് ഇതേപോലെ ചെലവുണ്ടാവും ഓര കുടുംബ കഴിയണ്ടേ
ആ അതന്നെ പക്ഷെ എന്നും കിട്ടണലോക് ന്നാല് ഇത്രത്തന്നെ ഞമ്മക്ക് ഇങ്ങട്ട് ഒന്നും കൂടി ഒപ്പം കിട്ടുമ്പോ ഒപ്പം ചെലവാകല്ലേ, ഇന്നായിക്കോട്ടെ ആഹ് ശരിന്നാ
ശരി ആ